ഹലോ
ആഹ് എന്തുണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷം കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയുന്നത് ആഹ് എന്തൊക്കെയുണ്ട്
ഇവിടെ നല്ല മഴ സുഖം സുഖം
ആഹ് മഴ ഇവിടെ കുറവാ പൊടിയുന്നുണ്ട് പക്ഷേ നല്ല ഇരുട്ട് മൂടി കിടക്കുവാ
അതെ ഇവിടെ നല്ല പെയ്ത്താ ഇപ്പം
ആണല്ലേ ആഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെയണ്ട് ചായ കുടിച്ചോ ചായയെല്ലാം കുടിച്ചോ
കുടിച്ച് ഊണ് ഉച്ചക്കത്തെക്കുളള എല്ലാം റെഡി ആയി ജോലികളെല്ലാം ഒതുങ്ങി എന്നിട്ട് രാവിലെ കാപ്പിക്കുപ്പുമാവ് ഉച്ചക്കത്തേക്ക് ചോറും പിന്നെ അത് പിന്നെ ന്താ പച്ചക്കടല പട്ടാണിപ്പയറ് തോരന് സാമ്പാറ്
അട്ടാണിപ്പയറോ
ഇത് ഗ്രീൻപീസ്
ഓഹ് അതിന് അങ്ങെനെ പറയ്ന്നെ അവ്ടേ
ആഹ്
ആഹ്
അതിട്ടൊരു തോരം വെച്ച് എപ്പഴും കറിയാക്കി കഴിഞ്ഞാ എല്ലാർക്കും ഇഷ്ട്ടപ്പെടത്തില്ലാ
ഇഷ്ട്ടവല്ലാ ആഹ്
തോരൻ വെച്ചാ നല്ല ടേസ്റ്റാ തിന്നാന്
ആഹ് ബാക്കി പണികളൊക്കെ കഴിഞ്ഞോ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ
ഒത്ങ്ങി എല്ലാം ഒത്ങ്ങി ഇനി ഇനി വിശ്രെമം മഴയായ്ലേ എന്തോ ചെയ്യാനാ പ്ര ത്യേകിച്ച് പൊറത്തോട്ടെറെങ്ങി ഒന്നും ചെയ്യാനൊക്കില്ലാ
ആഹ് തുണിയൊക്കെ അലക്കിയിട്ടിട്ട് ഒണങ്ങുകയില്ലെന്നേ അതാ പ്രശ്ണം
ഉം തുണി ഇവ്ടെ ഷെഡ്ഡുണ്ട് വണ്ടി വെക്കാനുള്ള ഷെഡ്ഡുണ്ട് അപ്പ അയ്നകത്തോട്ട് വാരിയങ്ങിടും
ആഹ് ഇവിടെ ഷെഡ്ഡിലേക്ക് ഇട്ടേക്ക്ന്ന് ഷെഡ്ഡില് വെച്ചാൺള്ളം ഈ കാറ്റ്പ്പൊ കൂട്തെല് കാറ്റാണെങ്കി മഴ തെറിയ്ക്കുവല്ലോ
ആഹ് ഹാ
അങ്ങൻത്തൊരു പ്രശ്നമുണ്ട്
ഉം ഇവിടെ ഞങ്ങള് ഷെഡ്ഡിലോട്ടങ്ങ് ഇട്ടേക്കും അവിടെ കെടെന്ന് തോന്ന് കണക്കും
ആഹ്
ഏ വെയ്ലുള്ളപ്പ എട്ത്ത് പൊറെത്തിടും ആ ഉള്ള വെയില് മതി
ആഹ് മൻസ്
പുള്ളാരൊക്കെ പോയോ സ്കൂൾല് പഠിയ്ക്കുന്നവരാന്നോ
പിന്നെ പിള്ളേരൊക്കെ പോയാ സ്കൂള് ഞാൻ പഠിക്കുവാ കല്യാണം കഴ് ഞ്ഞിട്ടില്ലാ
എ ഇല്ലാ
ആഹ്
ഹെലോ
പിൻ എടാ ന്നും കഴിഞ്ഞി
പഠി പഠിച്ചോണ്ടിരിയ്ക്കുവാ ഓക്കെ ഓക്കേ
രാ
ഉം ഞങ്ങളിവിടെ വർക്കെയ്യാ ജോലിക്ക് പോകുന്നുണ്ട് അത് ഉച്ച തൊട്ട് പോയാ മതി
ആഹ്
അതുകൊണ്ട് ഉച്ചവരെയുള്ള സമയം ഉള്ള ജോലി ഒതുക്കി പിന്നെ ബാക്കിള്ളെ ടൈം ഫ്രീയാ ഒരു മണിക്ക് കേറണം ജോലിയ്ക്ക്
ഏഹ്
ത് സൗണ്ട് ക്ലിയറാവുന്ന്
മൻസ്സ്ലായ് ആഹ് പിന്നെ വേറെക്കെയ്ന് ശേഷം ക്ക്ണ്ടോ
കൃഷി അത്യാവശ്യാെണ്ട് നമ്മടെ വീട്ടിലേക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം ചെയ്തെട്ക്കും
പ്പം ആഹ്
കൊച്ച് കൊച്ച് ഒത്തിരി സ്ഥല ഒന്നും ആഹ് ഒത്തിരി സ്ഥല ഒന്നു ഇല്ല കൊറ ഒത്തിരി സ്ഥലവാെന്നുല്ല കാെർച്ച് സ്ഥലേള്ളു ഒള്ളേടെത്തെന്നെ ഇച്ചിരി ചീര പിന്നെ ഇച്ചിരി നമ്മ്ടെ ആവ്ശ്ത്ത്ന് ഇച്ചിരി പയറ് പിന്നെ അല്ലാത് ആഹ് അതെ അതേ പിന്നെ ഇവിടൊക്കെ റബ്ബറാ റബ്ബറായോണ്ട് അങ്ങ് ഒത്തിരി ഒന്നും നമ്ക്ക് ചെയ്യാൻ ഒക്കില്ലാ ചൂടിൽ കിടക്കുന്ന കൊണ്ട് ഒത്തിരി ഒന്നും പിടിക്കത്തില്ല ഒന്നു റബ്ബർ വെട്ടാറുണ്ട്
വെട്ടാറുണ്ടല്ലേ ആഹ
വെട്ടുന്ന റബ്ബറാ
ആഹ് ആഹ് ആഹ്.
ഉം പിന്നെ ഉള്ള സ്ഥലത്ത് എന്തെലൊക്കെ ചെറിയ ചെറിയ പരിപാടികള് ചെയ്തു വെക്കും.
ആ എത്ര മക്കളാ?
ഒരാള് ഒരാള്.
എന്താ ചെയ്യുന്നേ പഠിക്കുവാ?
ആറാം കാ ആറാം ക്ലാസ്സില്.
ആറില പഠി
ഇന്ന് രാവിലെ ആഹ് കൊണ്ടാക്കി ഇനിയിപ്പം വൈകീട്ട് അവൻ കൊഴപ്പോന്നൂല്ല കൊഴപ്പം ഇതുവരെ കൊഴപ്പൊന്നൂല്ല.
ഉം
പഠിക്കാന് ആക്ടിവിറ്റീസിലെല്ലാം എല്ലാം മുന്നി മുന്നിലുണ്ട്. ട്യൂഷനില്ല വീട്ടിലുള്ള പഠിപ്പ് തന്നേ ഒള്ളൂ.
വീട്ടില് വന്ന്. ആഹ് പഠിപ്പിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടൊക്കെണ്ടോ അതോ നല്ല ഒച്ചയൊക്കെ എട് ത്ത് സ്ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കണോ?
ഇല്ല ഇല്ല അങ്ങനൊള്ള ഒരു കാര്യങ്ങളും ഇല്ല. സ്കൂളിൽ പഠിപ്പിക്കുന്നു അന്നന്ന് വന്നിര്ന്ന് അന്നന്നങ് പഠിച്ചോളും. പിന്നെ ഇച്ചിരി നമ്മള് കൂടി ഇരിക്കണം. അതേ ഒള്ളൂ. ഇച്ചിരി അന്നേരവരിച്ചിരി മൊണ കാണിക്കും. അന്നേരം എന്തേലൊക്കെ ട്യൂഷന് വിടാന്ന് പറയുമ്പഴേ ഇര്ന്നങ്ങ് പഠിച്ചോള്ളും. ട്യൂഷന് പോകുന്നതിനോട്‌ താല്പര്യല്ല.
ക്കി പഠിച്ചോളും. ആ ആ ആഹ്, ഒട്ടും ഇൻട്രസ്റ്റ്ല്ല. അപ്പൊ തന്നെ ഇര്ന്ന് പഠി
ട്യൂഷന് പോകുന്നേ ഇഷ്ടല്ല ആഹ്. ആ അവൻ ട്യൂഷന് പോയി കഴിഞ്ഞാ അവർ അടി അടിക്കും നല്ലോണൊ ഒരുവട്ടം ഞങ്ങള് വിട്ടത. അന്ന് അടിച്ച് കയ്യൊക്കെ ഇങ്ങ് ചൊമന്ന് അപ്പൊ അതിന്ശേഷം പിന്നെ അയാക്ക് ട്യൂഷനോട് വല്ല്യേ താല്പര്യല്ല ഞാൻ വീട്ടിര്ന്ന് പഠിച്ചോളാന്നാ പറയുന്നേ.
ആ ഞാനിവിടെ ട്യൂഷൻ എട്ക്കുന്നുണ്ട് രണ്ട് കുട്ടിയേള്. ഒരാളേഴിലും ഒരാള് മൂന്നാം ക്ലാസ്സിലേം.
മൂന്നാം ക്ലാസ്സിലെ. ആഹ്. ഓൺലൈൻ ട്യൂഷനൊണ്ടോ?
ഓൺലൈനല്ല ഓഫ്ലൈനായിട്ട് ആ വീട്ടി തന്നെ ഇര്ന്ന് പഠിപ്പിച്ചു കൊടുക്കും. മൂന്നാം ക്ലാസിലെ ആളെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ആൾക്ക് ഈ ബേസിക്സ് ഇപ്പൊ പറഞ് പഠിച്ച് വരുന്നല്ലേ ഒള്ളൂ. അതുകൊണ്ട് ഭയ
അതെ.
എടങ്ങേറാ. പക്ഷേ ചെല കൊച്ചിനെ ഭയങ്കര എളുപ്പ പഠിപ്പിച്ചൊട്ക്കാനാണെങ്കിലും.
അവർക്ക് പറഞ്ഞ കൊടുത്താതി അവർക്ക് പെട്ടെന്ന് മൻസ്സ് സ്കൂളിലും ട്യഷനൂടെ ആകുമ്പോ പെട്ടെന്ന് മൻസ്സിലാവും. ഇവിടെ പിന്നെ അമ്മയുണ്ട് അമ്മ ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ച് വിട്ടാളാ. അപ്പൊ അമ്മേടെ കൂടെ ഇരി നമ്മുടെ അമ്മമാരെ ടെ തന്നെ ആകുമ്പം ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അമ്മ കൊറേ ഒക്കെ പറയുമ്പം അങ്ങ് ഇരുന്നോളും.
ആഹ് ആഹ് ആഹ് അതന്നെ. ഇവിടെന്റെ അനിയത്തിയാണെങ്കില് ഇപ്പൊ പത്തിലാ. അവള് ഒഴപ്പും ഞാൻ പഠപ്പിച്ചു കൊടുത്ത. അതുകൊണ്ട് വേറെവിടേങ്ങാണ്ട ടൂഷൻ വിട്ടേക്കുന്നേ.
ട്യൂഷന് വിട്ടേക്കുന്നത്. ന്നേ ഇപ്പഴത്തെ ടെൻത് സിലബസ് ഭയങ്കര പാടല്ലയോ?
ആഹ് എന്റട്ത്ത് ഒ ഒഴപ്പും നന്നായിട്ട് ഒഴപ്പും. അതുപോലെ തന്നെ ഞാൻ നല്ല കീ അടി കൊടുക്കും അവക്ക്. എന്റനിയത്തിയാണല്ലോ? വേറാരും ചൊയ്ക്കാനും വഞ്ഞില്ല. ആ അതുകൊണ്ടനിക്ക് നല്ല ധൈര്യാ. അപ്പൊ ഞാൻ നല്ല കീറ് കൊടുക്കും.
ആതെ. അയാക്കത് പാടായിരിക്കും.
ആ അപ്പൊ അതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടാ. ആ പിന്നെ വേറെക്കെയുണ്ട്? ഹസ്ബൻറും ഒക്കെ ജോലിക്ക് പോയോ?
ഏട്ടൻ നാട്ടിലില്ല ഏട്ടന് സൗദിയിലാണ്. കക്ഷി ഇലക്ട്രിക് സൂപ്പർവൈസറാ അവിടെ വർക്കിയ്യുന്നു.
വർക്കിയ്യുന്നു. ആഹ്.
മ് ഇപ്പൊ ഓണ അമ്മയുണ്ട് അമ്മ ഇവിടെ ഇച്ചി അപ്പുറത്ത് വീട്ടിന്ന് ഇച്ചിരി ചക്ക കൊണ്ട തന്ന അമ്മ എന്റെ കലാപരിപാടിക്ക് കയറി അമ്മയ്ക്ക് ചക്കൻ ചീനൊക്കെ കിട്ടി കഴിഞ്ഞ അന്നരം വെച്ച് വേവിക്കുക എന്നുള്ളരു ജോലിയ ഉണ്ട്
ആ ആ ആ ചക്ക ചിക്കന്റെ കൂടെ ഇടോ
അപ്പൊ ഇല്ല ല്ല ചക്ക അല്ലാതെ വേവി
വേവിച്ചോക്കി
ആഹ് അപ്പൊ അപ്പറത്തന്ന് വച്ചി കൊണ്ടു തന്നപ്പ അങ്ങ് അരിഞ്ഞ് വേവിച്ചു വെച്ചാല് വറക്കാൻ വേണ്ടിട്ടില്ലയോ ഇഇവിടെ വറക്കാൻ കിട്ടുന്ന ച ക്കെ കുറവെല്ലാം വേവിക്കാൻ പാകത്തിന മാങ്ങയില്ല നമുക്ക് മാങ്ങേയുടെ ഇതില്ല മാങ്ങ പിന്നെ അരിക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങക്ക് കൊണ്ടു തരും
കൊണ്ട തരും
അതെയെള്ളൂ നമ്മുടെ വീ
കൃഷിയണ്ട് ഇട് വേറെന്തൊക്കെ കൃഷിയുണ്ട്
വേറെ അങ്ങനെ വല്ല്യ യ കൃഷികളായിട്ടൊന്നുല്ല നമുക്ക് ആവശ്യമുള്ള എ കുറ ചെടികളോ അതും ഇതൊക്കെ ഉണ്ട് ഈ റബ്ബർ വെച്ചേക്കുന്നണ്ട് നമുക്ക് അങ്ങനെ വല്ല്യ കൃഷിയൊന്നും ചെയ്യാൻ ഒക്കത്തില്ല പിന്നെ ഞങ്ങടെ ഞങ്ങടെ
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് റബ്ബർ വെ ആഹ് ഞാൻ കേട്ടിണ്ട് ണോ എന്ക്കറിയില്ല ഈ റബ്ർ വെച്ച് കഴിഞ്ഞൽ പിന്ന വേറെ ചെടികളൊന്നും റച്ച് വരില്ല യാന്ന്
ആഹ് റബ്ബർ നൽക്കുന്ന ഭാഗത്ത് എന്ത് ട്ടാലൽ അത് അങ്ങനെ കുരുടി കുറിടി ഇരിക്കത്തേ ഉള്ള റബ്ബറിന്റെ ഇലയൊക്കെ വീണ് വെയിൽ കിട്ടത്തില്ലോ താക്കോട്ട് അതങ്ങ് പടന്ന് പന്തലച്ച് കിടക്കുവല്ലേ റബർ ടാപ്പട്ട് വെയിലേക്കത്തില്ല മാത്രല്ല എന്ത് വളം എ ഇട്ടാല അത് മൊത്തം ഈ റബ്ബറിന്റെ ഫുള് വേരാ റബ്ബറിന് നല്ല വേരാ അപ്പം അത് പിന്നെ ഈ മണ്ണീന്നുള്ള വളം മൊത്തം അതങ്ങ് പിടിച്ചെടുക്കും നമ്മള് എന്തോതിന് വള ഇട്ടാലും അത് അതാ പുഷ്ടിപ്പെടുന്നത് പാക്കിയെല്ലാം അങ്ങനെ കുരുട്ടി കുരുട്ടി ഒടരിക്കത്തതേ ഉള്ളൂ
ആഹ് പക്ഷെ ആ മണ്ണ കൂലക്കുവോ
മണ് ഇത് വെട്ടിക്കഴിയുമ്പോ പിന്നെ വളവല്ല വളക്കൂറുള്ള മണ്ണണ് പക്ഷെ ബർ നൽക്കുമ്പോന്നും ഫലപ്ര
ഒന്നും ചെയ്യാൻ പറ്റില്ല ആഹ് മനസിലായി ആ ആഹ് ആഹ്
പിന്നെ വെട്ടുതട വരെ വെട്ടുക വെറുതെ ഇരിക്കണ്ട വെറുതെ വീട്ടിരുന്നാലും ഒരു വരുമാനം ഇല്ല അതും
അത് ശെരിയാ റബ്ബറിനൊക്കെ എന്താവല്ല ഇപ്പൊ
ആഹ് ഇപ്പം വിലയായി ഇപ്പം പക്ഷെ വെട്ടില്ലാത്തപ്പം വില കൂടും വെട്ട ആയി നല്ല ഷീറ്റ ആയി വരുമ്പം വില കുറയും അതാ പ്രശ്നം
ആഹ് റബർ മാത്രണ ഉള്ളൂ
റബ്ബർ മാത്രേ ഉള്ളൂ പിന്നെ തെങ്ങ് പ്ലാവ് നമ്മുടെ കൊച്ചു കൊച്ചു ഇതൊക്കെ ഉള്ളതേ ഉള്ളു അല്ല വല്ല്യ ഇത ഞങ്ങൾക്കൊരു കുറച്ച സ്ഥലമേ ഉള്ളൂ
ആഹ് ആഹ്
ആഹ് ഓൺലൈൻ്റകത്ത് എല്ലാം ഉണ്ട്
അപ്പൊ റബ്ബർ ഷീറ്റ് ഷീറ്റ് അടിക്കാൻ പറ്റിയ സാധനങ്ങൾുണ്ടാ മെഷീൻ
അത് നമ്മുടെ വീടിന്റെ അടു അടുത്തൊരു വീട്ടിലുണ്ട് അവിടെ കൊണ്ടുപയി ഷീറ്റൊക്കെ അടിക്കും
ആഹ് ആഹ് ഇവിടെ പടക്കില് നിനക്ക് അങ്ങനെ പറമ്പണ്ടന്നേ ആഹ് പറമ്പില് ഈ ഈ സാനം ണ്ടായപ്പൊ മജ റബ്ബർ ഷീറ്റ് ചീനക്ക്ലായി.
ഒണ്ടായിരുന്നു ആഹ്.
ആസിഡ് ഒഴിക്ണത് എന്റെ ഒരു കസിന് എടു ട്ത്ത് കുടിച്ച്. കുടിച്ചാര്ന്നു ആഹ് ണ്ട്.
കൊള്ളാം ഈ കലക്കി വെച്ചയാണോ കലക്കാനൊള്ളയാണോ?
എന്ന്ട്ട് ഹോസ്പിറ്റലിൽ അതാണ് ചെറുപ്പത്ത് കഴിഞ്
ആഹ്, കലക്കി വെച്ചതാ കുടിച്ചത് അതുകൊണ്ടാ കൊഴപ്പോന്നും പറ്റാഞ്ഞത്. പ്രശ്നോണ്ടായില്ല മറ്റേതാണെങ്കി ആസിഡാ കത്ത്
ആഹ് ആഹ് ലാബ് മെസ്സീന്ന് കണ്ടോടത്തി കൈ പോയിട്ടുണ്ട്. മുൻപാടാ നോ
അഹാ ഹാ കൊള്ളാം കുരുത്തക്കേടാ.
ആഹ് ഇപ്പ ഇപ്പ അങ്ങനെന്നുല്ലട്ടോ ഇപ്പ അതൊക്കെ കൊടു ത്തു ഞങ്ങള് ഇവടെ അങ്ങനെ റബ്ബറൊന്നും ഇല്ല ഇപ്പോ.
റബ്ബറില്ലേ ഇവിടെ അടുത്തൊരു വീടൊണ്ട് അവട പോയി ഞങ്ങള് അമ്മന്നേ വെട്ടുന്നത് ഞങ്ങള്ന്നാ ഷീറ്റ് അടിക്ക്യക്കെ ച്ച് നാളെ ഏർപ്പാട് ചെയ്തിട്ടൊന്നുല്ല. അതുകൊണ്ട്ന്നെ വെറുതെ ഞാൻ ഉച്ചവരെയുള്ള സമയം ത്രീ അടവ് ഒരു ഒരു മണി പന്ത്രണ്ടര ആവുമ്പോ എനിക്ക് ജോലിക്ക് ഒരു മണിയാകുമ്പോ കേറിയാ മതി. ഞാൻ ഫാർമസി വർക്ക് യ്യുന്നതാ അപ്പ അതുകൊണ്ട് ഒരു മണിയാകുമ്പോ അവ ഇപ്പ ഞങ്ങക്ക് ഷി ഡ്യൂട്ടി ഷിഫ്റ്റ് ഇട്ട് തന്നേക്കുവാ.
ആഹ് ആഹ് അല്ല അപ്പൊ ഇതെങ്ങനാ ഒര് മണിവരെ
ദേ രാവിലെ എന്ത്‌ രാ ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് രാത്രി എട്ടര വരെ.
എട്ടര വരെ ആഹ് ഓരോരോ ഷിഫ്റ്റ് ആൺല്ലേ.
അല്ല ഞാൻ ഫാത് മെഡിക്കൽ സ്റ്റോറിലായിട്ട ഒരു കടേലായിട്ടാ. അപ്പൊ അവർക്ക് രാവിലെട്ട് ഉച്ചവരെ ഒരാള് ഉചൊട്ട് വൈകിട്ട് വരെ ഒരാള് അങ്ങനെ വെച്ചേ
അങ്ങനെ രണ്ടു പേരായിട്ട് ആഹ് ഷിഫ്റ്റപ്പ മാറ്റാർ
വേണോന്നുണ്ടെ അവർക്ക് എന്തെലും ആവശ്യം ഉണ്ടെങ്കിൽ രാവിലെ പോവാം.
ആഹ്, അപ്പൊ നേരത്തെ എറങ്ങേണ്ടാ വരാതൊസം.
ആഹ് ന്നത്തെ ദിവസം നേരത്തെ നമ്മക്ക് അയ്ന്റെ ആവശ്യല്ല നമ്മ ഇതാക്മ്പോ രാവിലെ നമ്മടെ കാര്യങ്ങളോടും ഒരു കല്യാണം ആയാലും ചാക്കാലി ആയാലും എല്ലാത്തിനും നമുക്ക് പോവാം. ഏഹ് ഒന്നിനും നമുക്ക് ലീവ് ചോയിച്ച് മുഷിയേണ്ട.
അത് നല്ലകാര്യാ അത് എളുപ്പവാണല്ല.
ആഹ് മറ്റേ ആഹ് മറ്റേത് എന്ത് കാര്യോണ്ടെങ്കിലും നമുക്ക് ലീവ് ചോയിച്ച് അത്രയും ദോ അത്രയും നേരം നമ്മള് പോയിട്ട് ആഹ് വെപ്രാളം പിടി ച്ചങ്ങ് ഓടി വരികേം വേണ്ടായോ.
ആഹ് ദേ വെച്ചേക്ക്ട്ടോ.
ഇത ഓക്കെ ഓക്കെ ശരി.
ആഹ്